ഹലോ... ആഹ് കേക്കുന്നില്ലേ.?
ആഹ കേൾക്ക്ണ്ട് കേൾക്ക്‌ണ്ട്.
ആഹ എന്തൊക്കെവർത്താനം.? പരിപാടി ഇതാ കുട്ടികളെ പഠിപ്പിക്കയിരുന്നു അപ്പൊ ഞാൻ ഫോണ്
അത് ശരി അങ്ങനെ ഓ ഞാൻ ഓരോരു വാഗക ആക്കിട്ട് ഡിറ്റേഷനോക്കെ പഠിക്കാണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പഠിചോളി എന്നന്നാണ് ഞാ ഇതുമ്മക് ഇുന്നുന്ന
ആഹ് ഹ് ഹ് ഇതുവരെ ഇരുന്നൈന് ഒന്നിനും ടൈമില്ല്യ. ഞാന് എനിയിപ്പോ മദ്രസ് പരീക്ഷയാണ് പതിനെട്ടാതി ജൂലൈ പതിനെട്ടാതി. ആ ഇല്ല ആയിട്ടില്ലേ ഇപ്പ തന്നെ പഠിക്കൽ തുടങ്ങിയാതന്നെ അപ്പൊ എന്തേലും കിട്ടുള്ളൂ.
അത് ശെരി അപ്പൊ ച ആ എത്ര?
ടൈം ടേബിള് കൊടുത്തിട്ട്ണ്ട് ഒരാൾ എന്നയണ് ള്ളത് മദ്രസിൽ പോണ് ണ്ട്. ആ വ് ചെറിയ ആളാണ് മൂന്നാ ക്ലാസ്സിലാണ്. അപ്പൊ ആആപ്പ ന്നിട്ട് ഇപ്പ തന്നെ പഠിക്കാൻ പറയണോ ഡൈൻ ടേബിള് കൊടുത്ത കാരണേ അപ്പൊ ഓരോ വിഷയം ന്നാ എങ്ങനെ.?
എത്ര ആള ഉണ്ടത്
എനിക്ക് നാലു പേരുണ്ട് നാലു പേരുണ്ട് അതില് മൂത്തത് രണ്ട ആൺകുട്ടകളാണ് അവര് മറ്റേ ഒരാൾ പത്താം ക്ലാസ് ആണ് ഒരാള് എട്ടാം ക്ലാസ് ആണ് അവര് ഈ ഹോസ്റ്റലാണ് പഠിക്കുന്നത് പഠിക്കയാണ് അറബി കോളേജില് ആ അ ഹസ്ബൻഡ് അവിടെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ആ കോളേജിൽ തന്നെയാണ് ആ അവസ്ഥ അതാണ്
അ ശരി ഓ എന്നങ്ങ എന്താ ചെയ്യുന്നേ
ഞാനൊന്നും ചെയ്യുന്നില്ല ഞ
ആ ആഅങ്ങനെല്ല ഓ ഓര കുറ്റ സെറ്റയോ അതിന് പ ക്ലാസ് തുടങ്ങിയണോ ഉണ്ടാവ അടുത്ത മാസം പതിനെട്ടിന ആദാറി
ആ അത്താ പറയതി ആവോ അപ്പൊ പിന്നെവര് പഠിക്കാനും ഇപ സ് ഇപ്പൊ ഇന്ന നാളെയൊന്നും സ്കൂൾ ഇല്ലല്ലോ അവന്ന നാളെന്ന് വർക്ക് ചെയ്യാറോ ഡയറി എഴുതാണ്ടും അത് എഴുതി കഴിഞ്ഞിട്ട മദസ പഠിപ്പിക്കാന താണ് ഞാന ഇരിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം പഠിക്കും
അ ശരിയാ അങ്ങനെ
ആ ആ കൊഴപ്പില്ല മദ്രസത്തെ ഇപ്പ തുടങ്ങിട്ടില്ലള്ളൂ അത് കാരണം മൂന്നാം ക്ലാസ നോക്ക ആകുമ്പോപ്പ പിന്നെ ഞാൻ പിന്നെ വല്ലാത നോക്ക ആ മോളാണ് ആ അതെ ആ മൂത്തത്തി രണ്ട് ആൺകുട്ടികളാണ് ചെറുത് രണ്ട് പെൺകുട്ടികളാണ്
ഓ അങ്ങനെ അപ്പൊ ഫുഡ ഒക്കെ ആയിണ്ടാവലേ
ആഫുഡ് ഒന്ന ഞങ്ങള് രാത്രി പ്രത്യേകിച്ച് ഫുഡ് ഒന്നും ഉണ്ടാക്കൂല ഉച്ചക്ക ഉണ്ടാക്കിയ ഫുഡ് തന്നെ പ്രത്കിച്ച ആ ആരും ഇല്ല പിന്നെപ്പ ഞാനും കുട്ടവുളും തന്നെയാണ് പിന്നെ മൂത്തച്ഛനും മൂത്തച്ഛും ഗൾഫ് മൂത്തച്ഛനും ഒര വൈഫ ഗൾഫ് പോയതാണ് ഗൾഫ് മറ്റേ അജ്ജിന് പോയതാണ് അപ്പൊ അത് കാരണം ഓരേ കുട്ടികളൾ ഉണ്ടത്ത്
അയിശെരി അങ്ങനെ അതല്ല ഹസ്ബൻഡ് അവിടെ നിന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ വാകി ലായിക്കാരല്ലേ
അല്ല ആഴ്ച ഒരു അഴ്ചൽ വരും കുട്ടികൾക്ക് മാസത്തിലാണ് ലീവ്
ചെയാവോ അങ്ങനെ അങ്ങനെ ആ
പിന്നെ പിന്നെപ്പ അവിടെള്ള കാരണം നമക്കൊരു ടെൻഷനും കാര്യങ്ങള ഒന്നും ഇല്ല അപ്പ ഇണ്ടല്ലോ ആ ഒരിക്കാണ് എന്നെക്കാളിലും പിന്നെ കൂടുതൽ ഇഷ്ടപാനായിരിക്കും അബന് സ്ത അല്ല രണ്ടും ഉണ്ട് ഉസ്താദ് അങ്ങനെൊന്നുമല്ല അവർക ഏതാ ഇഷ്ടം ഇപ്പൊ ഞമ്മള് വീട്ടിൽ നിന്ന് പഠിക്കുമ്പോള ഇവർക്ക് പിന്നെ ഈ കൂട്ടുകെട്ടും അതേപോലെ ഈ മഴക്കാലൊക്കെ ആമ്പോ പേടിയാണ് ഇറങ്ങി പോകവും എവിടെണക്ക ഞങ്ങളൊന്ന അറിയതെീന്തം പഠിച്ചിട്ടൊക്കെ വന്നിട്ടണ്ട് അ ഒരു പേടി മക്കാലൊക്കെ ഇപ്പം ഞാനിവിടെ ഞാൻ ചെറിയ കുട്ടികളുണ് ള്ളത് അത് കാരണം ഇപ്രാവശ്യം ആവശ്യം രണ്ടാമ തോളം പറഞ്ഞക്കേണ്ട എസ് എൽ സി കഴഞ്ഞിട്ട് പോവാച്ചിട്ടോയിരുന്നു
ശരി പത്താം ക്ലാസ്സ എക്ക് പോയതല്ലേ ഏർ
അ കഴിഞ്ഞിട്ട് പറഞ്ഞാക്കക്ക വച്ചിട്ടായിരുന്നു രണ്ടാമത്തെ ആളെ പറഞ്ഞാക്കക്കാന്ന് അങ്ങനെയാണ് ഞങ്ങള ഉദ്ദേശിച്ചത് എന്ത്വച്ചാ ഞാനും ചെറിയ രണ്ട് പെൺകുട്ട്യോളാണല്ലോ? ചെറുത് രണ്ടു വയസായിട്ടില്ല ചെറുതിന്. അപ്പോ കുട്ടൃള് ചെറ്യ കുട്ടൃളാകുമ്പോഴേ നമ്മളിപ്പോറ്റക്ക് വീട്ടിലാകുമ്പോ ഓര്ക്കും ഒരു സമാധാന ഇല്ല അങ്ങനെ പോകു മ്പോ, അങ്ങനെ വിചാരിച്ചതാണ്, പക്ഷേ കുട്ടി വൈന്നേരൊക്കെ സ്കൂള്ട്ട് വന്നാ പിന്നെന്നങ്ങോട്ട് കളിക് കാൻ പോയിട്ടുണ്ടെങ്കില് ഇത് കൊളത്തിലാണോ പോയത് വേറെ നമ്ക്കൊരു സമാധാനം കിട്ടൂം ഇല്ലൃ. നമ്മളോട് കുള് കൊളത്തിലൊന്നും പോവൂല്ലാന്നൊക്കെ പറയും. ഇത് സത്യാണോ കളവാണോനൊന്നും അറീല്ലല്ലോ?
ഉം
അത് കാരണം പിന്നെ ഏഹ് ഇവര് ഹസ്ബൻ്റെന്നെപറയും നമ്മളെ സുഖംനോക്കി കാര്യല്ല കുട്ടൃളെ ഭാവി നഷ്ടപ്പെടുത്തണ്ട ഓല് പഠിച്ചവിടെയാവുമ്പോ നമുക് ഒന്നും ചിന്തിക്കാനില്ല അവര് പൊ നാലുമണിവരെ അവർ കെട്ടരമുതല് നുലുമണിവരെ ക്ലാസുവാണ് അപ്പോ ഐൻ്റെടേല് പിന്നെ ഒന്ന് കളി കളി നടക്കും ചെയ്യും പിന്നെ ഈ കൊളത്തിലൂം അവ്ടെന്നും പോയി ചാട്ണ പേടിയുല്ല
പിന്നെ വിളിക്കണ്ട ആവശ്യന്നുല്ലട്ട
ആഹ് ഇപ്പയിണ്ട് പിന്നെ അങ്ങൻത്തെ പേടിക്കെണ്ട ആവശ്യം ഒന്നുല്ല അവിടെ അത് കാരണം പിന്നെ പിന്നെ ഓൽ ഏഹ്
ഞാ ഞാ എത്തിങ്ങാനെ പഠിച്ചത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ അങ്ങനെ
അതേല്ലേ
കേട്ടപ്പോ എനിക്കെന്തോ പോലെ
ആഹ് ഇതിനെ ഇവര്പ്പിള്ള കാര്ണാട്ടോ അല്ലെങ്കി പിന്നെ പറഞ്ഞയ്ക്കോന്നുല്ല ഇപ്പാക്കും താല്പര്യല്ല അങ്ങനെ പറഞ്ഞയ്ക്ക്ണ്ട് പിന്നെവ്വര്ള്ള കാരണം
ഞാനിപ്പോ വർഷടുന്നു
പന്ത്രണ്ട് വർഷം എത്ര വയസ്സിനാ അവിടെപഠിച്ചേ
ഏഹ് അത് ന പൊ അല്ലാ പോവല് തൊടങ്ങി നാലാംവയസ്സ് തൊട്ടാ
നാലാം വയസ്സില് അവള് പോവല് തുടങ്ങിയോ
ഞാൻ എന്റെ ഇമ്മ കൊല്ലങ്ങളും പ്രസവിക്കുമ്പോ നോക്കാനാള് ഇണ്ടാവില്ല
ആഹ് ആഹ് അപ്പൊ അവിടെ നാലാം വയസ്സിന് മുതൽ അവിടെ നിന്ന് പഠിച്ചതാണോ
ആഹ് നിന്ന് പഠിച്ച് അങ്ങനെ നിന്ന് പഠിച്ച് പഠിച്ച് പ്ലസ് പ്ലസ്ടു ആയില്ല പ്ലസ്ടു എക്സാം ചെയ്ത് കൊണ്ടാണ് ആലോചന വന്നത് കല്യാണം കഴിഞ്ഞു ആഹ് ഒരു രീതിയിലെത്തി
അപ്പൊ അവിടിന്ന് അവിട്ന്ന് തന്നെയാണോ കല്യാണം അവിടെ പഠിക്കുന്ന ആൾക്കാരന്നാണോ തന്നെയാണോ
ആഹ് അല്ലല്ലല്ല അത് വേറെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നലരൊക്കെണ്ട് അയില് ഇന്റെ പിന്നെ വീട്ടിൽന്ന് വച്ചിട്ടന്നെ ഇണ്ടായ കല്യാണക്കാരാക്കി ഓരൊക്കെ വന്നീനി അങ്ങനെയൊക്കെ പക്ഷെ ഏഹ് ഉസ്താദൊന്നും അല്ല ഇവിടെ
ആഹ് ആഹ് അയ്ശെരി ആഹ് ആഹ്
അങ്ങനെ ഒന്നൂല്ല ഇത് സ്കൂളും മദ്രസ്സും ഒക്കെ കൂടിള്ള ഒരു എത്തിംങ്ങാനാന്ന് പറയും എല്ലാരും കേട്ടുണ്ടാവല്ലോ
ആഹ് ഇത് നമ്മക്കറിയാം പിന്നെ ഇത് എത്തിംങ്ങാ ങ്ങാനൊന്നു അല്ല അത് സാധാ ഹോസ്റ്റലെന്നെയാ നമ്മള് പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കെന്നെയാ ആഹ് അറബി കോളേജ് നമ്മള് പൈസ കൊടുക്കണം അവരെ പഠിക്കുന്ന കാര്യത്തിനും ഭ ഭൗതികവും മതപരവും ഉള്ളതു കൊണ്ട് തന്നെ മ്പോ ഒര് സമാധാനം രണ്ടും ഉണ്ട് ഓലിക്ക് ഉസ്താദ് ആണെങ്കി ഉസ്താദ് ആവാ മറ്റ് മറ്റുള്ള മേഖലക്ക് പോവാൻ താല്പര്യം ആണെങ്കിൽ അങ്ങനെ പോവാ ഇന്റെ മാപ്പിള ഉസ്താദാണെങ്കിലും ഓൽക്ക് ഉസ്താദ് തന്നെ ആക്കണോന്ന് നിർബന്ധൊന്നില്ല കുട്ടികള് അങ്ങനെ നിർബന്ധി ദ്ധിച്ച് ഉസ്താദ് ആക്കണം അങ്ങനെയൊന്നുല്ല ഓലിക്ക് ഡിഗ്രി എടുത്തിട്ട് പിൻ പിന്നെ വേറള്ള വല്ല കോഴ്സും പഠിക്കാൻ താൽപര്യം ഇണ്ടെങ്കിൽ അങ്ങനെ പൊയിക്കോട്ടെ വീട്ടിൽ നിന്നാ കുട്ടിയള് കൂട്ടുകെട്ടില് കേടു വരും ആ ഒരു
അത് ശരി ആണ് ലേ ഇൻട്രസ്റ്റ് ഇണ്ട്ലേ പോയി പഠിക്കാനൊക്കെ ഓലിക്ക്
ആഹ് ഓലിക്ക് പിന്നെ ഓരെ ഉപ്പള്ള കാരണം ഒരു ഒന്നാമത് എന്താച്ചാ എന്നെക്കാളും ഇഷ്ടം ഓലെ ഉപ്പാനെയാണ് ഏ ഇപ്പ അപ്പായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണോലെ രണ്ടാ മക്കളൊക്കെ അങ്ങനെയാണ് ഇപ്പെ മക്കളും ഭയങ്കര ആഹ അപ്പൊ ഇന്ന ഞാൻ ഒച്ചേടം ദേഷ്യം പിടിക്കും നേരം വഴകി വന്നാലൊക്കെ ഞാന് ചീത്ത പറഞ്ഞു ഇപ്പൊ ഇവിടെ ഉണ്ടാവൂലല്ലോ അപ്പൊ ഞാൻ വടിയെടുത്ത നിക്കും നേരെ വാരിപ്പ വാ കൊടുക്കുമ്പത്തേന് എത്തിട്ടില്ലെങ്കിൽ ഞാൻ വടിയ എടുത്ത് നക്കും ആ അപ്പൊ അത് ക ഉപ്പാനെ പിന്നെ എപ്പഴെങ്കിലുംല്ലേ കാണള്ളോ ആ എന്നാ നല്ല പേടിയാണ് പിന്നെ ഞാൻ വീട്ടിൽ ഞമ്മള് ഞമ്മളെല്ലേ വീട്ടിലുണ്ടാക ഓൽ എപ്പളെങ്കിലെല്ലേ ഇണ്ടാവുള്ളു ങ് ഹ്.. അപ്പൊ ഞമ്മളോട് ഞമ്മള് ആ എപ്പളും ജി വേണ്ടത്തീനുയൊക്കെ ചീത്ത പറയും
ഏ എക്കും രണ്ടാൾകെത്ര. വയസ്സായി
ഒരു മുത്തയാൾക് പതിനാല് പതിനാല് വയസ്സ് കഴിഞ്ഞു പതിനഞ്ചാമം വയസ്സാണ് മൂത്താൾക് രണ്ടാമത്ത ഏ പന്തി പത്രണ്ട് കഴിഞ്ഞു
ഏ മൂന്നേ അ പന്ത്രണ്ടിലെന്നെ കൊണ്ടാക്കാല്
അ പന്ത്രണ്ട് വയസ്സിലേന്നെണ് കൊണ്ടാക്ക ശേ എസ് ൽ സി കഴിഞ്ഞിട്ട് കൊണ്ടാകാനാണ് വിചാരിചീണത് ഞാ അപ്പം ഇവിടെ നിർത്തിയ പേടിയാണ് കൂട്ടുകെട്ടുവാണ് കുറേ ചെക്കന്മാരുണ്ട് കൂടെ ഒരേ പ്രയാള്ളത് പ്പഇവര് സ്കൂള് വിട്ടാ അങ്ങോട്ട്‌ കളിക്കാൻ പോയി ട്ടടെങ്കിൽ പന്ത് കളിക്കാനെങ്ങട്ട് പോകും പിന്നെങ്ങിട്ട് തീരാ ബാങ്ക് കൊടുക്കുക താലേ ഇങ്ങട്ടതൊള്ളൂ ഞമ്മക് വീട്ടിലിരിക്ക ഞമ്മക്കൊരു സമാധാനം അവിടെന്ന് എവിടെ പോയത് എന്താ കാട്ടനൊന്നും സമാധാനം ഇണ്ടാവൂല.. ഇവിടെ പിന്നെ വാപ്പയും അങ്ങനെ കൊണ്ടായ ഞാനെണ്ടല്ലോ പേടിക്കാനൊന്നുല്ലല്ലോ ന്ന് പറഞ്ഞിട്ടങ്ങനെ
അം അതേശേരി അങ്ങനല്ലേ
ആ ഹ്..
ഉം മോകത്രായി
മോൾക് മേം മൂന്നാമത്താൾക് ആറു വയസ്സായി ചെറിയാൾക് രണ്ട് വയസ്സായിട്ടില്ല
ഏ ശരി അങ്ങന രണ്ട് പെങ്കുട്ടിളാലെ
ഉം രണ്ടു പെങ്ങുട്ടോളും രണ്ട് ആൺകുട്ടോളും ഉം
എന്തേ ന്റെ. മാസ്
ഉം അതെ ഇല്ല നിർത്തീട്ടില്ല മഹേ
ഇവിടെ രണ്ടാൾകാരനെ മോനും മോളും മോൾക് ആറ് ഏയ്‌ വയസ്സായി മോന്ക് പത്ത് വയസ്സായി മോന് പിന്നൊരു സൈലന്റാണ് ആ വീട് ഓയൂർ.. സ്കൂള് സ്കൂള് മദ്രസ വീട് ഒരു ലെവല
അ പെൺകുട്ടേൾകന്നേണ് കൂടുതൽ ഇത്‌ണ്ടാക കൂടുതലും ഒച്ചപ്പാടും ബഹളും
ഒരാഴ്ച ഞാൻ നോക്കേണ് ഇയ്യ് പുറത്തു പോ അവിടെ പോയ്‌ കളിക് ഇവിടെ പോയ്‌ കളിക്കെന്ന്
ആ ഇച്ചെന്റ വല്യ വല്യ മോനങ്ങനെണ് ഭയൻ നല്ല ഒതുക്ക കാണാനും കൂട്ട്കെട്ടോ അങ്ങനൊന്നുംല്ല അവര്ഫ്രാൻ ബന്ധു വീട്ട വീട്ടില് വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങുല്ല ഞാൻ പറഞ്ഞയക്കലാണ് ഒന്ന് പുറത്തൊക്കെന്ന്. പോയിപോരെനാക്കെ ഞാൻ പറഞ്ഞയക്കലാണ് ക്കലാണ് അത്രയും പുറത്തിറങ്ങൂല ആ വീട്ടില് വന്ന് നിസ്കരി പള്ളി. ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ. പോക പിന്നെ നിസ്കരിക്ക വരും പിന്നെ. അപ്പോൾക് ഇവിടെ വരും അപ്പളവന് ഫോണി ട്ടുള്ളു അപ്പം ഫോണേറ്റങ്ങിനെ ഇരിക്കും അത് മാത്രേള്ളൂ ക്ഷേ രണ്ടാമത്തെ ആളങ്ങനെയല്ല കൂട്ട് കെട്ട് നന്നായിട്ട് കൂട്ട് കെട്ടാണ് കുഷ്ട്ടംബൊലേ ഫ്രണ്ട്സ്
ചെലൾക്കാരെ പോർത്തേക് വിടാനും വയ്യാ ചെല ആൾക്കാരെ പുറത്ത്ക് അങ്ങനെ അവന്റ. എല്ലാംമുഴുവൻ ഉള്ളിലുള്ള ആൾക്കാരെ. പുറത്തിക് അങ്ങനൊരു ലെവലാ
ആ അതെന്നെ അവസ്ഥ അഹ്ഹ് ഹും
ഇങ്ങളെത്ര പഠിച്ചൊക്കെ ചെയ്തിക്കണ്
ഞാന് പത്താമം ക്ലാസ് കയിഞ്ഞിട്ടെന്റെ കല്ലിയാണം കഴിഞ്ഞത് ആ മം പിന്നെ പഠിപ്പിച്ചിട്ടൊന്നുല്ല്യ പിന്നെ മാം ഇപ്പക്കങ്ങനെ വിധിയാഭിസം വേണെങ്കി പടിക്ക അങ്ങനെ പഠിക്കണം അങ്ങനൊന്നു ക്യ. പിന്നെ ഞാൻ നോക്കൂലേ ഇന്നേ പഠിപ്പിക്ക ഇപ്പൊ പിന്നെ കുട്ട്യോളെക്കെ അയിന്റെസം താല്പര്യം ഉണ്ട് ആ തുടർന്ന് പഠിക്കാനൊക്കെ
അങ്ങനെ ഒൽക്ക് അങ്ങനെ കൊഴപ്പൊന്നുല്ല. പക്ഷെ കുട്ടികളൊക്കെ ചെറിയ കു ട്ടിയാളൊക്കെ ആയ കാരണേ ഓല നോക്കിയാ മതി എന്തിന് ഫുൾ ഞാൻ നോക്കൂലേെന്നാ പറയാ. പിന്നെ ഞങ്ങള് മറ്റേ സനേഹിതന്മാരാണ് അത് കാരണം അല്ല പൊറത്തിറങ്ങൂല. വല്ലാത ആ
പുറത്തൊന്നും നടക്കൂല്ല. നിങ്ങള് വീട്ടിൽന്ന്പുറ പെണ്ണുങ്ങള് വീട്ടിൽ ഒതുങ്ങിിക്കൂടേണ്ടവരാണ് എന്നൊരു ആ ഒരി ഇതുള്ള ആൾക്കാരാണ്
ഇവർക്കും പിന്നെ ഏഹ് നമ്മള പ്പോ ഞമ്മള കാര്യത്തിന് ഇപ്പ പൈസ ഉണ്ടാക്കാന് അയിന് എതിർപ്പ് പറയൂല്ലട്ടോ. ആ അതാണ് ഞാൻ എന്തെല്ലാം അപ്പൊ ഓല് എല്ലാ കാര്യങ്ങളും ഞമ്മക്ക് ഓല് ചെയ്തു തരും. എന്നാലും നമ്മള് നമ്മളിത്തെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിലും അവർക്കും ഒരു സഹായാണല്ലോ.
ആ ശരിഎന്നാ
ആഹ് അവരു ഉദ്ദേശം എന്ത?
ഫ്രീടൈം ഒക്കെ കിട്ടുമ്പോ പഠിച്ചോണ്ട് കുറച്ചൊക്ക പഠിച്ചോണ്ട് ഫ്രീടൈമ് ഒക്കെ കിട്ടുമ്പയി
ആഹ് എന്നാ ശരിട്ടോ.
എന്നാ ശരി അസ്സലാംമലൈക്കും.
ആ സ്സലാം.